ആഹ് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ പിന്നെ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം അവിടൊക്കെ എങ്ങനെ പോവുന്നെ അവിടൊക്കങ്ങനെ പോകുന്നെ സുഖല്ലേ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേൾക്കാല്ലേ
ആഹ്
ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട്
അത് മഴ ചെറുതായിട്ട് മഴയുണ്ടായി റെയ്ഞ്ച് ഇഷ്യൂ ഉണ്ട് അതായിരിക്കും
ആ റേഞ്ച് നോക്കിട്ട് നിക്ക്‌ റേ ക്ലിയറു പോന്ന്‌ണ്ട്ട്ടോ.
ആ ഓക്കെ ഓക്കെ ആ പിന്നെ എ എങ്ങനെയുണ്ട് അവിടൊള്ള കുട്ടികൾക്ക് ക്ലാസൊക് തൊടങ്ങിയോ?
ആ ക്ലാസ് ഓൺലൈനില് ക്ലാസ് ണ്ട് പഷെ അവരിക്ക് ഫോണ് കൊടുക്ക ഇ ഫുൾടൈം ഫോണല്ലേ. പ്പ അവര് ഏ ആയി വർക്ക് ചെയ്യാനുള്ളക്കെ ഫോണിൽ വിട്ടു കൊടുക്കും ടീച്ചറെ. ഈ ഫോണ് കൊടുത്ത് ത്താല് അപ്പം ചെറിയ ആൾക്ക് അപ്പം കിട്ണ ട്ടണം ഫോണ്. അത് കാരണം എനിക്ക് ഫോൺ കൊടു ക്കാൻ പേടിയാണ്. ഈ ഫുൾടൈം ഫോ ഈ രണ്ട് ണ്ട് മാസവര് ഫോണിത്തന്നെ ഫോണിലടിക്ട് ആവുവാണവര് ആ എനിക്ക് ആഹാ എന്നിട്ടിപ്പ ടീച്ചർക്ക് ഞാന് ഉം വിളിച്ചിട്ടുണ്ടായിരുന്നു ങ്ങനെ ഫോണ് കൂടുതല്ങ്ങനെ ഫോണില് വിട്ട് ട്ട് കൊടുക്കുമ്പേ ആഹാ അവൾക്ക് ഫോണ് കൊടുക്കാനും പറ്റുന്നില്ല ചെറിയ ട്ടിയാരണം ആദ്യം അവൾക്ക്‌ വേണം ഫോണ്.
അതെ ഈ കൊണ്ടൊരുപാട് ദൂഷ്യം ഫലങ്ങളും ഉണ്ടാവും ആ ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങളുമുണ്ടാവുമതുകൊണ്ട്.
ആ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും അതിലേറെ ദോഷ
ആ അതെ ഇപ്പം ഇപ്പം പൊതുവെ എല്ലാടിത് പ്പം എടുത്ത് നോക്കുവാണെങ്കിൽ ആരുടെ വീട്ടിൽ ചെന്നാൽ ഒരു കൊച്ചു കുട്ടികളെ കുട്ടികൾടെ കൈയിൽ പോലും കാണും ഒരു ഫോണ്.
ആഹാ ഫോണ് കാണും. ഇന്നാ ടി വി റ്റി വി യൊന്നും അവർക്ക് വേണ്ട. റ്റി വിയൊന്നും അവിര്ക്ക് വേണ്ട. അ ആ ഈ ഫോണ് തന്നെ അപ്പൊ ഈ ഇപ്പൊ കണ്ടിട്ടില്ലേ ഫോണില് ഇപ്പൊ കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയ കുട്ടിക്ക് രണ്ടു വയസ്സോ ഏ ഒരു വയസ് ഒരു കുട്ടക്ക് ക്യാൻ സർ വന്നിട്ട് കണ്ണിന് ഫോണ് കണ്ടിട്ടാണ്- ഉം കൂടുതൽ ഫോണിന് അഡിക്റ്റായിട്ടാണെന്ന് പറഞ്ഞട്ടത്. അതൊക്ക കാണുമ്പോൾ നമ്മുക്കൊരു പേടി. ടിയാണ് പക്ഷെ അവർക്ക് ആ അവർക്ക് ഈ കളിക്കാന് ടോയ്സൊക്കെ ഇഷ്ടം പോലെ വാങ്ങും എവിടെ പോയി വരുമ്പോഴും ടോയ്‌സ് വാങ്ങും. പക്ഷേ അതൊന്നും വേണ്ട അങ്ങ അവരിക്ക് അറിയില്ല.
അതെയതെ. പിന്നെ കൊച്ചു കുട്ടികളല്ലാതെ കൊറച്ച് ഇവിടെ മുതിർന്ന കുട്ടികളില്ലേ ഈ ഗെയിമൊ ക്കെ കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ ഫ്രീ ഫയറ്, ബ്ലു വെയില് ഗെയിമുകൾ കളിക്കണ പബ്ജിയൊക്കെ അവനാണങ്കി ആ ഗെയിമിന് അഡിക്റ്റ് ആവുവാണ്.
ആ അഡിക്റ്റ് ആവുവാണ് ഇപ്പോ എന്റെ മോനുണ്ട് ഇതേപോ കുറച്ച് വലുതാണ്. ഈ ഗെയിം ഈ ഗെയിമുകളും ക്കെയാണ് അവന് കളിക്കാ ഇപ്പോ ഈ രണ്ട് മാസമാസായിട്ടാണ് കേട്ടോ സ്കൂളുണ്ടാവുമ്പോൾ അതിന് ടൈമിണ്ടാവൂല സ്കൂളിട്ട് വരെ പിന്നെ ട്യൂഷ നൊക്കെയുള്ള കാരണമേ അങ്ങനെ ടൈം കിട്ടാറില്ല ഇപ്പോ ഈ ര ണ്ട് മാസം കുട്ടികള് വെറുതെ നിക്കാണല്ലോ പൊറത്തിറങ്ങാൻ അവരിക്ക് പറ്റുന്നില്ല ചൂട് കാരണം. പിന്നെ നമ്മള് ഇങ്ങനെ ഈ വെയില് കൊണ്ട് കളിക്കണ്ടാ പറഞ്ഞ് ചീത്ത പറയാണ് പിന്നെ ബുക്ക് എടുത്ത് നോക്കേ അങ്ങനത്തെ പരിപാടിയേ ഇല്ല, ഈ ഫോണ് ഇങ്ങോട്ട് എന്താ പറയാ നമ്മളന്നെ ആകെയങ്ങോട്ട് ടെൻഷനാവും ചില കുട്ടികള് ഈ ഫോണിന്റെ ആലോചിച്ചാല് ഇതുമേല് അവർക്ക് ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോ ദേഷ്യം വരുവാണ് വേറെ അവരെ പറഞ്ഞിട്ടും കാര്യല്ലാ വേറൊരു കളികള് അവർക്കറിയില്ല, ഹലോ ഹലോ ഹലോ
കേൾക്കാമോ?
ഇല്ലല്ല ആയി ഇപ്പം കേൾക്ക്ന്ന്ണ്ട് ആ ഇപ്പം കേൾക്ക്ന്ന്ണ്ട്
ആ ഹലോ വലാ ചെറിയതായിട്ടാെള്ളെ റെയ്ഞ്ച് ഇഷ്യു മൂലവാ
ആ അതേല്ലെ മഴ പെയ്യ്ന്ന്ണ്ടോ ആ ആ ഇവിടെ മഴയൊന്നും ഇല്ല്യ ഇവിടെ നല്ല വെയിലാണ്
അതേല്ലേ ആ അന്നേരം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗം മൂലം കുട്ടികളിലെ ഒറക്കക്കാെറവ് പിന്നെ കണ്ണിന്റെ പ്രശ്നങ്ങള് ആ പിന്നെ അമിതവണ്ണമൊക്കെ ഒണ്ടാവും എപ്പഴും ഫോണിൽ തന്നെലെ ഉം ഫുഡവര് കഴിക്ക്ന്നെ അറിയില്ല
ആ അവരിക്ക് എന്താ വെച്ചാല് ഈ ഫോണ് കിട്ടിയിട്ടില്ലേ അവർക്ക് ദേഷ്യം വരുകയാണ് ഇപ്പൊ ഒരു കുട്ടി കണ്ടില്ലേ രണ്ടാം ക്ലാസ്സിലെ കു ട്ടി രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്ത് വയസ്സായ കുട്ടി ട്ടി ഈ ബിൽഡിങ്ങിന്റെ മേ മുകളിലിൽ നിന്ന്ചാടാൻ നോക്കി ഫോൺ കൊടുക്ക ക്കിത്ത കാരണംഅപ്പൊ അങ്ങനെ ആ അങ്ങനത്തെ പല തും ആണ് നമ്മളിപ്പോ കേൾക്കുന്നത് കുട്ടികൾക്ക് ഫോണിന്ന് തന്നെ അവര് പലതും കാണാണ് എങ്ങനെ സയിഡ് ചെയ്യുന്നതും പല ആത്മഹത്യകൾ തന്നെ അവര് ഫോണിൽ കൂടെ തന്നെ കാണുകയാണ് അപ്പോ അവെ അവരി ആ സ്വയം ചെയ്യാന്ന് അവർക്ക്തന്നെഎങ്ങനെ ചെയ്യാന്ന് അവർക്ക് അറിയ പണ്ടുള്ള കുട്ടികളല്ല ഇപ്പോ ഇപ്പ എല്ലാതും ഈ ഫോണില് കണ്ടിട്ട് കുട്ടികൾക്കേ അവിടൊക്കെ എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കുവോ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കമോ
ആ കേൾ അത് കേൾക്കുന്നുണ്ട്
ഹാ
അത് പറയുന്നത് കേൾക്കുന്നുണ്ട്
അതേലെ ആ
കുട്ടികളൊക്കെ എങ്ങനെയാണ് ഫോൺ ഉപയോഗക്കെ എങ്ങനെയാ
ആ ഫോണില് എപ്പഴും ഫോണിലൊന്നും അല്ല എങ്കിലും എടക്കൊക്കെ ഫോൺ എടുക്കാറുണ്ട് കാണാറുണ്ട് സ്വന്തമായിട്ട് ഫോണൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല
ആ ആ നമ്മളെ ഫോണ് തന്നെ എട് ക്ക ഇവിടെ സ്വന്തമായിട്ട് ഫോണവന്നും ആർക്കും മേടിച്ചുകൊടുത്തില്ല മേടിച്ചുകൊടുക്കാനുള്ള പ്രായായി ഇല്ല പക്ഷേ ഇ ഇപ്പ നമ്മള് ഫോൺതന്നെ നമ്മളിപ്പോ എന്തെലും ജോലിലാകുമ്പോ ഫോൺ അടെ ഫുൾ ടൈം നമ്മളെ കയ്യില് ഫോണ്ണ്ടാവൂലല്ലോ
അതെ അതെ
വന്ന് എടുക്കും ലോക്ക് ആക്കിയാലും നമ്മുടെ പിന്നാലെ നടന്നിട്ട് ലോക്ക് തുറപ്പിക്കും
അതെ അതെ
ഉം ഉം അവരെ പറഞ്ഞിട്ടും കാര്യല്ല അവർക്കൊന്ന് പുറത്ത് പോയിട്ട് കളിക്കാന് പറ്റാത്തൊരു അത്രയും വെയിലായിരുന്നു വെയിലായപ്പം ഇപ്പൊ ഇ ഇപ്പൊ പുറത്തക്ക്റങ്ങാൻ പറ്റും പക്ഷെ അവര് പൊറത്ത്ക്കെറങ്ങൂല ചൂടും വെയിലുംണ്ട് മഴയുണ്ട് രണ്ടും കൂട്ത്ത് കാലാവസ്ഥയാണ് ഇപ്പം ഹലോ കേൾക്കാൻല്ലേ ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് ഹലോ
ആഹ് ആഹ് റേഞ്ച് പ്രൊ ഇഷൂണ്ട്ട്ടോ
ന്നായിട്ടുണ്ട്
അതെ അതെ ഊം എടക്ക് ക കട്ടാക്കണ്ടട്ടോ കട്ടാക്കണ്ട പിൻ ആഹ്
കുട്ടികൾക്ക്‌ മാനസികമായിട്ട് ഭയങ്കര സമർദ്ധവും പിന്നെ വിഷാദവൊക്കെ ഒണ്ടാവോല്ലോ ഗൈയിമിലൊക്കെ പോഴിരിക്കും മ്പഴേ പഠിക്കാനുള്ള ശ്രദ്ധയൊക്കെ പോവും
ആഹ് പഠിക്കാനുള്ള താല്പര്യകുറവുണ്ടാവും ഇങ്ങനെ കാണുമ്പഴ് ആഹ് അതെ
ഉം പിന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈൽ ഫോണ് സോഷ്യൽ മീഡിയകൊണ്ട് ഒരുപാട് ഗുണങ്ങളൂണ്ട്.
ആഹ് ദോഷങ്ങളൂണ്ട് അതെ അതെ ഹ്മ്
പെട്ടെന്നൊരു വാർത്തകളോ എന്തെങ്കിലോ നമുക്ക് കേൾക്കണമെങ്കിലും ഇപ്പം ഈ റിസൾട്ട് ഒക്കെ ഇപ്പം എന്ത് പെട്ടെന്നാ നമ്മൾ അറിയുന്നത്. പണ്ടൊക്കെ സ്കൂൾലൊക്കെ പോയി. അല്ലേ
അതന്നെ അതന്നെ ആഹ് ഇപ്പൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുവല്ലോ ഊം
എന്ത്‌ ആവശ്യത്തിനല്ല ആയാലും ഹൂം ഓൺലൈൻ വഴിയെല്ലാം ചെയ്യാൻ പറ്റുവല്ലോ
അതെ അത് അതന്നെ അതേപറഞ്ഞത് നമ്മക്ക് പ്പൊ കുട്ട്യള് ആ ഇപ്പൊ കുട്ട്യൾക്ക് പഠ് പ്പയാലും ഇപ്പ വെ ക്കേഷന്ലൊന്നും ഇപ്പോ ഈ ഓൺലൈല് ഇപ്പം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ടീച്ചേഴ്സ് നമ്മക്ക് കാ അവര്ക്ക് പഠിക്കാനുള്ളതൊക്കെ വിട്ടു തരുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നേണ് പക്ഷെ അവരീ നമ്മള് കൂടെ ണ്ടെങ്കിൽ അവര് ഫോണില് വർക്കുള് ചെയ്യും പക്ഷെ നമ്മക്ക് അവരെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ ആഹ് നമ്മള് അങ്ങട്ട് ഇങ്ങട്ടോ തെറ്റിയാൽ അവരപ്പം ന് ട്യൂബ് വേറെള്ളത് കാണാൻ നിക്കും അതൊക്കേണ് നല്ലതുആണ് പക്ഷെ അതിലേറെ
അതെ എന്റെ ഇവിടെ എന്റെ വീട്ടില് എന്റെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സ് തുടങ്ങിയ അവർറെ കൂടെ ഞാനിരിക്കും ആ ഏകദേശം രണ്ടു മണിക്കൂർ ണ്ട് എങ്കിലും അവർടെ കൂടെ ഞാനിരിന്ന് എന്റെ ജോലികളും പണികളെല്ലാം അന്നേരം തീർത്തിട്ട് എങ്ങനെങ്കി ലും മാക്സിമരിക്കാൻ നോക്കുനാൻ ഇല്ലെങ്കി ഇവരെ എന്താ ചെയ്യൻ നമ്മക് അറിയൻ പറ്റത്
ആ അതാണ് എനിക്കിപ്പോ എന്റെ ചെറി ചെറിയ കുട്ടിക്ക് രണ്ടു വയസ്സ് ആയിട്ടില്ല പക്ഷെ അവളേം കൊണ്ട് എനി ക് ആ എനിക്ക് അവ അവരെ കൂടി ഇരിക്കാ പറ്റൂല ഇപ്പൊ ഓൺ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തൊട്ങ്ങിയാലും അവരെ കൂടെ ഇര് ആ ആ ദേ ഇവള് ശബ്ദംണ്ടാക്കിയിട്ട് ഒന്നും കേൾക്കാൻ പറ്റാതെരു അതാവും അത് കാരണം ഞാൻ ടീച്ചർക്ക് വിളിച് പറഞ് ഇങ്ങനെ ഓൺൽ ഇങ്ങനെ ഈ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ പഠിക്കാനുള്ളതൊക്കെ വിടുമ്പോ അവൾ കുട്ടിയാൾക്കൊര് മറ്റുള്ള കുട്ടികൾ വിട്ന്ന്ണ്ട് ഞാൻ മാത്രം പഠിച്ചു വിട്ടു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോ അതൊരു എടങ്ങേറുവാണ് പക്ഷെ ഈ ഫോണ് കൊടുത്ത അപ്പം ചെർത് പിന്നെ വേണം അപ്പൊ അങ്ങനെ ആഹ് അങ്ങനെ പിന്നെ ടീച്ചർ പർഞ്ഞ് കഴിയും പോലെ ചെയ്താ മതി അവള് ഒറങ്ങുന്ന ടൈമിലൊക്കെ ചെയ്താ മതി ബുദ്ധിമുട്ടായിട്ട് കുട്ടിനെ എ ടങ്ങാറാക്കേണ്ട
അതെ പിന്നെ അതുപോലെ അ അതുപോലെ തന്നെ നമ്മള് ചെയ്യിക്കും സ എല്ലാവര് വൻവിചാരംചെൽപ്പം നമ്മള് ഇങ്ങനെ കൊട്ത്ത് ശീലിപ്പിക്ക്ന്നാണ് പ
ആഹ് ശീലപ്പിക്കും ആ അതാണ് നാം ആ ഏതേ രക്ഷിതാക്കൾ കുട്ട്യാൾക്ക് ഫോൺ കൊടുക്കാൻ താല്പര്യം ടോ ഓരോന്ന് ഇപ്പ അങ്ങനെ ത്ത വാർത്തകരല്ലേ വർത്തകളല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കു ക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നതും അപ്പൊ നമ്മക്ക് പ്പോ നമ്മളെ കുട്ട് കുട്ട്യളെ ഭാവി നഷ് ഇതാക്കാൻ നമുക്ക് താല്പ ഏതേ രക്ഷിതാക്കൾക്ക് താല്പര്യം ണ്ടാവോ പ്പൊ ഇപ്പൊ ഇവൾക്ക് വേണ്ട ചെറുതിനിനൊക്കെഅർന്നാല് അവൾക്ക് ഫുൾ ടൈം ഫോൺ കൊടുത്താ അത്രയും അവള് ഹാപ്പി ആയിരിക്കും
അതെ അതെ അവര് കുഞ്ഞു കുട്ടികള് അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പഠിക് ച്ച് വരുവാ ഈ ഫോൺ എടുത്ത് കാണാനുംക്കെ ക്കാൻ ഈ യൂട്യൂബ് ഓൺ ചെയ്യാനും
വര്ക്കറീല ഒര് കളി അവര്ക്കറീല അതാണ് ഞമ്മക്ക് ഒ അത്ഭുതം തോന്നുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ പ്രായ ത്തിലെങ്ങനായിരുന്നു പുറത്തു പോയി കളി ക്ക അങ്ങനെരു കുറച്ച് ആ നമ്മൾക്ക് ആ നമ്മുക്ക് ആ നമ്മൾക്കിപ്പോ നമ്മളെപ്പോലെ പ്ര അതെ അതെ നമ്മള പ്രായമുള്ള കുറച്ച് ആളുകളെ കിട്ടിയ പിന്നെ നമ്മള് ഫുൾ കളിയ ആയിരിക്കല്ലോ. എന്തൽ ഏഹ് അപ്പ എന്തൊക്കെ കളികളായിരുന്നു അന്നൊക്കെ ഇപ്പോ കുട്ടികൾക്ക് അങ്ങനത്തെ
ആ ഞങ്ങള് മെയിനായിട്ട് എപ്പോഴും കുട്ടിയും കോലും. കളിക്ക്
ആഹ് കുട്ടിയും കോലും സാറ്റ് കളി ആഹ് അതന്നെ അതന്നെ അതന്നെ ഞാൻ പറയോ സാറ്റ്കളി പിന്നെ പിന്നെന്താണ്. പിന്നെ ചോറും കൂട്ടാന് തന്നെ നമ്മടെ അമ്മയും കുട്ടികളയിട്ടുള്ള കളിയുണ്ടല്ലോ അതൊക്കെ ഇത് ഞങ്ങക്ക് മെയിനായിട്ട് ഞങ്ങളൊക്കെ ചേർതായി അപ്പം ചെറിയ പ്രായത്തില്
അതെ അതെ അറിയില്ല എന്താണെന്ന് പോലും അറീല അങ്ങനെ ഒന്നും ഒ റ്റ് വീട് വീടുകളുടെ മുറ്റത്തും കാണാനില്ല അത് പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളെ മുറ്റത്തും ഇങ്ങനെ അക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ
ആഹ് ആ കോളം വരക്കുവല്ലോ ആ അതെ അതെ മഴക്കാലായ പ്രത്യേകിച്ചേര്ന്നു എന്താച്ചാ വരക്കാ സുഖാണ് അപ്പൊ ആ മഴ കൊണ്ടാണ്ട് നമ്മളത് വരച്ചിട്ട് പിന്നെ അതേപോലെ ഈ കല്ല് വെച്ച് ഇത്ണ്ട എന്താണ് അയിനെന്താ ഇങ്ങളവിടെ എന്താ പറയാ?
കല്ല് വെച്ച് കല്ല്കളി കല്ല് കളിയാണോ അഞ്ചെണ്ണം വെച്ചിട്ട് ആ ആ. ആ അതെ അതെ അതക്കെ കളിക്കുവാരുന്നു അതെ അതെ അതെ പിന്നെ നമ്മൾ ഈ കുപ്പിവള ഇല്ലേ കുപ്പിവള വെച്ചിട്ട് കളിക്കുവാര്ന്ന്.
ആ സ്കൂൾ ല് ഒഴിവ് ആ ഓക്കേടാ ഓക്കെ, ഓക്കെ, ഉം ശരി.